ചെയ
എവിടെയാ
ആഹ് വീട്ടിലാണ് കേക്കാവോ
ഓഹ് കേക്ക
ഉം എന്തൊക്കെയൊണ്ട് വിശേഷം സുഖമാണോ
ഓഹ് സുഖായിട്ട് ഇരിക്കുന്നു വീട്ടിൽ തന്നെ ഉണ്ട് ഇപ്പ എങ്ങും പോന്നില്ല
ഓഹ് ഇപ്പം അവധിയൊക്കെ ആയോണ്ട് വീട്ടിൽ തന്നെയല്ലേ
ഓഹ് തന്നെതന്ന
ഉം ഇനി കോളേജൊക്കെ തുറന്നു കഴിഞ്ഞാൽ പൂവാല്ലേ
ആഹ് അതൊക്കെ ഒരു മടിയല്ലേ വീട്ടിൽ ഇരുന്നിട്ട് കോളേജ് പോകുമ്പോ ഭയങ്കര മടിയാണ്
ആഹ് അതെല്ലാർക്കും അങ്ങനെ തന്നെ എനിക്കും ഭയങ്കര ആദ്യൊക്കെ ഭയങ്കര മടിയായിരുന്നു കോളേജ് സ്കൂളിലും കോളേജിലൊക്കെ പോവാൻ പക്ഷെ നമ്മള് പോയി ഒരു അവിടൊരു ഇഷ്ടം വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കയ്യോ പെട്ടെന്ന് പെട്ടെന്ന് ദിവസം പോവുകയും ചെയും അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടന്ന് അതാണ് സംഭവം
പ്ലസ് വണ്ണില് എനിക്ക് വയ്യാരുന്നു കൊറച്ചു പോവാനൊക്കെ ഇതായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ഒക്കെ സെറ്റായി പിന്നെ പോവതിരിക്കാനായിട്ട് മടി
ആഹ് നമ്മൾ ഒരു ദിവസായാലും ആഹ് പോവും ഇപ്പൊ നമ്മുടെ എടുത്തു പ്രായത്തിലെ ഇന്ന് സ്ട്രൈക്കണ് ഇന്ന് വ ഇന്ന് കാണത്തില്ല എന്ന് പറഞ്ഞാലും നമുക്ക് അവിടെ വരെന്നും പോയിട്ട് എല്ലാരെയൊന്ന് കണ്ടിട്ട് അവിടെന്ന് വരുന്ന വലിയൊരു സന്തോഷം
ഉം പിന്നെ സ്പെഷ്യൽ ക്ലാസ് ചോയിച്ച് വെക്കും അങ്ങനെയൊക്കെ ഉണ്ടാവ അത് നമ്മൾ ഉച്ചവരെ കാണത്തുള്ളൂ അത് മതി എന്നൊക്ക പറഞ് നമുക്ക് മാത്രമായിട്ട് ക്ലാസ് വക്കും അതൊക്ക അടിപൊളിയാണ്
ആഹ് അതാണ് നമുക്കൊരിഷ്ടം വന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും പക്ഷെ പിന്നെ നമുക്ക് ഭയങ്കര മട് രിക്കാം ഇഷ്ടം വന്നു കഴിഞ്ഞാൽ ദിവസം പെട്ടന്ന് പോവുകയും ചെയ്തു ഇഷ്ടം അല്ലെങ്കിൽ ദിവസ് സം പോവത്തുവില്ല അതാണ് കൊഴപ്പം ഇപ്പഴും അല്ലേല് പെട്ടെന്ന് പെട്ടെന്നല്ലേ ദിവസം പോന്നെ രാവിലെ ആവുമ്പ എനിക്ക വീട്ടിരിക്കുന്ന കൊണ്ട് ഒന്നും അറിയുന്നില്ല
ഇപ്പൊ വീട്ടിരിക്കാൻ ദെവസം പോലും അറിയാൻ വയ്യ
ആഹ് രാവിലെ ആവുന്നു പെട്ടെന്ന് വൈകിട്ടാവുന്നു ഇന്നാണേ വ്യാഴവായി അതാണെങ്കി ഓർമ്മ പോലും ഇല്ല ഞാനാണെങ്കി കഴിഞ്ഞ ശനിയാഴ്ച അങ്ങോട്ട് ഓർത്തേ ഉള്ളു താണ്ട അടുത്ത ശനി നാളെ വെള്ളി മ റ്റന്നാ ശനി പെട്ടെന്ന് പെട്ടെന്ന് പോവ ദെ
അതാ വീട്ടി ഒരു പണി ഇല്ലാത്തൊണ്ട് എനിക് ക്ക് അമ്മയാണെല്ലാം നോക്കുന്നെ ഞാൻ തിന്നുക കുടിക്കുക ടി വി കാണുവ അതൊക്കെ ഒള്ളൂ എന്റെ പണി തുണി വല്ലോം ഉണ്ടെങ്കി കഴിവണം വല്ല ആഴ്ച ഒരിക്കൽ തുണി കഴുകും
എനിക്കും അതൊക്കെ തന്നൊയായിരുന്നു ആ സമയത്ത് ഇപ്പൊ പിന്നെ വീട്ടിൽ കല്യാണവൊക്കെ കഴിഞ്ഞൊണ്ട് ഇവിടെ ജോലിയൊക്കെ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ആഹ് അത് സമയത്ത് വീട്ടിൽ അമ്മയായിരുന്നു ചെയ്യുന്നത് എന്തുണ്ടേലും ഇപ്പോഴും വീട്ടിൽ പോയ അമ്മ തന്നെയാണ് എല്ല ജോലി ചെയ്യുന്നത് ഞാൻ വീട്ടിൽ ചെന്ന ചുമ്മ ഇങ്ങനെ ഇരിക്കും അതെല്ലാം കല്യാണം കഴിഞ്ഞ പെണ്ണു ങ്ങളും അങ്ങനെ തന്നെയായിരിക്കും സ്വന്തം വീട്ടിൽ പോയ അവർക്ക് റസ്റ്റ വീണ്ടും അമ്മമാര് തന്ന ചെയ്യും ഇന്നിവിട ഭർത്താവിന്റെ വീട്ടി ചെല്ലുമ്പോൾ മാത്രം എല്ലാം ചെയ്യും സ്വന്തം വീട്ടി പോയാ ഒരു തുള്ളി വെള്ളം പോലും എടുത്തു കുടിക്കത് ത്തില്ല. അതുവരെ മടിയാ അതാണ് കൊഴപ്പം
ഗ്ലാസി കൊണ്ട് തരണം കയ്യി കൊണ്ടു തരണം വെള്ളം വരെ
ആഹ് അത അമ്മമാരെ കണ്ട് കഴിഞ്ഞാ നമ്മളെ എല്ലാരും മടിച്ചികളാവും ആഹ് അതങ്ങനാണ് ഉം ഇനിയിപ്പ ഇനിയിപ്പോ ഓണവൊക്കെ അല്ലെ ഇനി അതിന്റെ സന്തോഷവയെല്ലാം
അല്ല ഓണത്തിന്റന്നാ എന്റെ ബർത്ത്ഡേ ഒക്കെയെ അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാണ്ടിരിക്കുവ നല്ല റിചായിട്ട് ആഘോഷിക്കും കേട്ട ബർത്ത്ഡേ ഒക്ക
അതുകൊണ്ട് നമുക്ക് ഓണം അതും കൂടെ നമുക്ക് അടിച്ചുപൊളിക്കാം
ഓഡിറ്റോറിയത്തി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആഘോഷി മീൻസ് എന്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേയാ
അല്ല പതിനെട്ടല്ല പത്തൊമ്പത് പത്തൊമ്പത് ഓഹ് ഉം അപ്പ എല്ലാരെയും വിളിച്ച് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു ഓഹ് തീരുമാനിച്ചു ഇതൊക്കെ ബുക്ക് ചെയ്ത് ഓഡിറ്റോറിയം ഒക്ക നേരത്തെ ബുക്ക് ചെയ്താലല്ലേ കിട് ട്ടത്തൊള്ള് കല്യാണ സീസൺ ആയോണ്ട് അവര് ബുക്ക് ചെയ്തെടുക്കും
ഇപ്പൊ നല്ല ഗ്രാൻഡ് പാർട്ടി നമ്മളെ ഒന്നും വിളിക്കുന്നില്ലേ
ഓഹ് നിങ്ങള് വായൊ
ആഹ് ഞങ്ങള് വരാം ആഹ് സ്ഥലം പറഞ്ഞിരുന്നാ മതി നമ്പർ ഇട്ടിരുന്നാൽ മതി ഞങ്ങള് വരാം
ഓക്കെ ഓക്കെ
ഉം നമുക്കടിച്ച്
വൈകിട്ട് മൂന്ന് മണിക്ക് പരിപാടി രാവിലെ അല്ലാതെ വീ ട്ടില് കുറച്ച് ചെറിയ ഫംഗഷൻ ആയിട്ട് കേക്ക് മുറിയൊക്കെ വൈകിട്ട് മൂന്ന് മണിക്ക് അപ്പൊ എല്ലാവർക്കും വരാലോ ജോലിക്ക് പോണവർക്ക് വൈകിട്ടക് ക്കെ വന്ന് ഫുഡൊക്ക കഴിച്ചട്ട് പോവാന്ന് വിചാരിച്ച്
ഉം നമ്മള് ഇപ്പ ആദ്യ പണ്ടൊക്കെ അമ്മടെ ബർത്ത്ഡേക്കോ. ഇതേപോലെ ആയിരുന്നു പതിനെട്ട് വയസ്സ് അല്ലെങ്കി പത്തൊമ്പത് വയസ്സൊക്കെ ആവുമ്പോഴെങ്ങാനും ആഘോഷിക്കും.
കൊച്ചിയില് ചെറിയൊരു കേട്ട് കേക്ക് കട്ടിങ്ങ് മാത്രോ ഉള്ളായിരുന്നു ഇപ്പഴാണെങ്കിൽ നമുക്കിഷ്ടമ്മുള്ളത് ആഘോഷിക്ക ലും നമ്മൾ വളർന്ന് നമുക്ക് പറയാറായി ഇത് വേണം അത് വേണം.
ആഹ് ചെറുതിലേ ആവുമ്പാ ചെ പിന്നെമ്മീ കാണ് ണെ ഇപ്പ അ ഇന്ന് ഒരു കേക്ക് മേടിച്ച് നമ്മളെ വീട്ടിരുത്തി കുടിച്ച് പറ്റിക്കും പക്ഷെ ഇപ്പ നമ്മള് ഫോണിലാ അവിടെ ആണ് ആ ഫോണിൽ നമ്മൾ അതും ഇതൊക്കെ കണ്ട അവരുടെയൊക്കെ അത്ര അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു. അപ്പ നമുക്കൂല്ല നമ്മടെ വീട്ടി പിന്നെ ഇതോടെ നോക്കിയിട്ട് നമ്മളും പറയും നമുക്കും അതുപോലെ വേണം എന്നുള്ളൊര് ആഗ്രഹം അച്ചഛനും അമ്മയും അവര് ഒക്കുന്നാണെങ്കി എന്തായാലും അവര് സാധിച്ച് തരും. നമ്മളെ പിള്ളോര് വരുമ്പോഴും ഇതുപോലെ പറയും.
ശേഖരിച്ച് വെച്ചിട്ടാണ് ഇത്രയും ചെയ്യുന്നത് അത്ര ഗ്രാൻഡ് ആയിട്ട് അല്ലേലും നല്ല രീതിക്ക് നടത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം.
ആഹ് അതാണ് ബർത്ത്ഡേ ഒക്കെ നമക്ക് വർഷത്തിൽ ഒരിക്കെ വരുന്നതാ ഓണം വിഷും ഒക്കെ പോലെ. അതൊക്കെ നമ്മള അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു അപ്പൊ പിന്നെ ബർത്ത്ഡേയും കൂടെ ആഘോഷിക്കുന്നു
ഇപ്പോ ഓണത്തിന് അൽ ആൾക്കാർ വീട്ടിൽ വരും. അതിന്റെ കൂടെ ഫക്ഷൻ ആയിട്ട് നടത്താം ആ പിന്നേ ഫ്രണ്ട്സിനെ വിളി ഫ്രണ്ട്സിനെ മീൻസ് മുസ്ലിം ഫ്രണ്ട്സ് ഒക്കെ കാണുമല്ലൊ അവര് ഓണം വല്തായിട്ടൊന്നും ആഘോഷിക്കില്ലല്ലോ നമ്മളെ വീട്ടിലൊക്കെ വന്നല്ലെ ആഘോഷിക്കുന്നത്.
ആഹ് ഞമ്മടെ അവിടെ എനിക്കങ്ങനെ ഫ്രണ്ട്സ് മുസ്ലിങ്ങൾ അധികം ആരു ഇല്ല്യാ എല്ലാം നമ്മള് ഹിന്ദുക്കളാണ്. തോനിം വരുന്നത് നമ്മുടെ കൂടെ പഠിച്ചത് ഒരുവിധല്ലയെല്ലാരും എല്ലായിടത്തും ഒന്നോ രണ്ടോ മുസ്ലിങ്ങളെ ഉള്ളൂ. ഓക്കെ ചില സ്ഥലത്താണെങ്കി മൊത്തം മുസ്ലിങ്ങളും ഒന്ന് രണ്ട് ഹിന്ദുക്കളെ കാണു ആ നമ്മടെ ഇവിടെയൊക്കെ മൊത്തവും ഹിന്ദുക്കളാ കൊറച്ച് ക്രിസ് ക്രിസ്ത്യാനി മുസ്ലിംമൊക്കെ വളരെ കുറവാ.
ആഹ് നമ്മടെ വീടിന്റെ അടുത്തൊന്നും ഇല്ല ദൂരോട്ട് ട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ മീൻസ് സ്കൂള് കോളേജ് പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഉള്ളൂ അവരൊക്കെ വിളിക്കും അവരൊക്കെ വരും ഒരു ഗ്യാങ്ങ് ആയിട്ടങ്ങ് വരും. വിളിച്ചില്ലേലും വരും.
ആഹ് അത് നമ്മടെ കൂട്ടുകാര അങ്ങനാണല്ലൊ അവർക്ക് പിന്നെ മുസ്ലീങ്ങൾക്ക് അങ്ങനെ ആഘോഷം ഇല്ലാ ണ്ട് അവർക്ക് വരാം നമ്മക്ക് ഓണാ ആയതോണ്ട് നമ്മുക്ക് എല്ലായിടത്തും ഹ് സദ്യും അതും ഇതൊ ആയോണ്ട് നമക്ക് അതിന്റെ ഇടയ് കൂടെ പോകുന്നതാണ് പാട്
ഉം
അപ്പൊ ഇതെല്ലാരും ബന്ധുക്കളൊക്കെ വരുന്ന സ്ഥിതിക്ക് എല്ലാം കൂടെ ഒക്കെ ഒരുമിച്ച് ആഘോഷിച്ചാ അത് നല്ല്യേ ആയിരിക്കും പിന്നെ അവർക്കും അവരും എന്തായാലും വരുന്നുണ്ടല്ലോ. അപ്പൊ ആഹ് ജോലിക്കും പോകണ്ട. അവധിയാണ് എല്ലാം കൂടെ ആവുമ്പഴ്ത്തേക്ക് അതിന്റെ കൂടെ ആഘോഷിച്ചാൽ നല്ല്യേ ആയിരിക്കും. ഉം ആ
ഒക്കെ നോക്കുന്നുണ്ട്. അവരൊക്കെ വീട്ടിൽ കാണും കസിൻസ് ഒക്കെ കാണും അപ്പൊ മൂന്നാറ് പോണം മൂന്നാറ് നമ്മളെ എര എല്ലാരും കൂടെ മൂന്നാറ് പോണം.
ആഹ് ഞങ്ങളും പോയായിരുന്നു ഒരു വട്ടം ഈ ടൈമിലൊക്കെ നല്ലേ ഓണത്തിന്റെ സീസണിലൊക്കെ എല്ലാരും അത്യാവശ്യം- എല്ലാരും ട്രിപ്പ് പോകുന്ന സമയാ. എന്ന് വെച്ചാ പത്ത്പതിനഞ്ച് ദിവസം അവധിയുണ്ട് പിന്നെ ഗവൺമെന്റ് ജോലിക്കാരൊക്കെയാണെ അവർ അവധിയാ
ആഹ് നമ്മളൊരു ചെറിയ ട്രാവലർ വിളിച്ചാ പോണത് കേട്ടോ കസിൻസും കൊറച്ചാൾക് എല്ലാരും വരുന്നില്ല എല്ലാവർക്കും വയ്യായികളൊക്കെ കാണത്തില്ലെ അവരൊക്കെ വീട്ടിലിരിക്കും കൊർച്ച് കസിൻസും പിന്നെ അച്ഛനും അമ്മയും വരുവാണെങ്കിൽ അവരും വരും നമ്മളെല്ലാം വിടെ ചില്ല് ചെയ്യാനായിട്ട് പോവും ട്രാവലർ ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും സെറ്റ്ആവണല്ലോ കുറച്ച്
ആഹ് നമ്മള് നമ്മള് ഇവിടുന്ന് പോവാൻ വേണ്ടിക്കി ഇരുന്നായിരുന്നു എന്റെ കസിൻസിന്റെകൂടെ അപ്പൊ എനിക്കിങ്ങനെ ഡെലിവറി ഒക്കെ ആയത കൊണ്ട് അവരെല്ലാവരും വ്ടെപോയി കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റൂല്ല എന്ന് പറഞ്ഞ് എന്റെ ട്രിപ്പ് ക്യാൻസൽ ആയി പോയി രണ്ട് ട്രിപ്പ് അങ്ങനെ പോയി ഒന്നും രണ്ടെണ്ണം പിന്നീന് ഞാൻ പറഞ്ഞു ഇപ്പഴൊന്നും പോരുത് അവര് ഇതുപോലെ ഓണത്തിന് പോകു എന്നൊക്കെ പറഞ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഇനി എന്നെ കൊണ്ട് പോവാതെ പോകണ്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ അവരു പറഞ്ഞു ഇല്ല ഇ
ഓണത്തിനും
ഓഹ് ഓണാവുമ്പത്തേക് പോക അപ്പത്തേക് കുഞ്ഞിനെ ആറ് മാസംക്കെ ആകും അപ്പഴത്തേക്ക് അവര അത്യാവശ്യം എല്ലാ അട്ജെസ്റ്റ് ചെയ്യാനുള്ളതാകും നാല് മൂന്ന് മാസം കയിഞ്ഞ പിന്നെ ഇവരെ വെളിയിലൊക്കെ കൊണ്ടു പോണംന്ന് അവർക്കെല്ലാം പരിചയപ്പെടുത്തിയും എല്ലാം കണ്ടും കേട്ടൊക്കെ വളരണ്ടെ നമ്മളിങ്ങനെ ചുമ്മാ അകത്ത് പിടിച്ചിരുന്ന അവരും ഇത് കാണത്തില്ല എപ്പോഴും വീട് വീട് വീട് വീട് പിള്ളേരെ വെളിയിലൊക്കെ കൊണ്ടുപോണ്ടേ അപ്പൊ ഓണോക്കെ ആവുമ്പോ തേക്കും ക്കല്ലേ നമുക്ക് ബന്ധുക്കട വീട്ടിലും അവിടെ ഇവിടെക്കെ ഒന്ന് പോവാൻ പറ്റു അപ്പൊ എന്തായാലും കുഞ്ഞിനേം കൊണ്ട് പോകുമ്പോ
പുള്ളേരെ വെളി ആരെയും കാണിക്കായിരുന്ന അവർക്ക് ക്ക് വിഷമോ മീൻസ് പെട്ടെന്ന് കുറേ ആൾക്കാരെ കാണുമ്പോ സങ്കടാവും അവരടുത്തോട്ടും പോകത്തില്ല പിന്നെ
ഒരു ഇതാവത്തില്ല എല്ലാരേം കാണിച്ചു എല്ലാം എടുത്തും പരി ഇപ്പൊ കണ്ടവര ആണെങ്കിൽ വീണ്ടും വീണ്ടും കാണുമ്പോ അവർക്ക്ഓക്കെയാണ് അവരടുത്ത് ചെല്ലെ എടുക്കുകയൊക്കെ ചെയ്യും കാണാത്തവരെയൊക്കെ പെട്ടെന്ന് കാണുമ്പോ പാടാ ആഹ് കാണാത്തവരെ കാണുമ്പോ ഇവൻ പെട്ടെന്ന് കരയും എന്തെങ്കിലും ഒന്നും അറിയാത്ത ആഹ് നിർബന്ധവും പിന്നെ ഭയങ്കര കർച്ചീലും എന്തോ പേടിക്കുന്ന കണൊക്കാ അപ്പ എല്ലാരെയും കൊണ്ടുപോയി കാണിച്ചൊക്കെ പഠിപ്പിക്കാെങ്കിൽ അവര ഓക്കെയാവും ഇനി അപ്പം വളർന്നൊക്കെ വരുവല്ലോ ഇല്ലെ ഇവിടെ കളിക്കൊണ്ട് കിടക്കുന്നു കൈയൂറമ്പിക്കൊണ്ട്
ആഹ് കൈയുറഞ്ചൊക്കെ ഉണ്ടല്ലേ
ആഹ് ആഹ് അത് നല്ല ശീലല്ല എന്റെ അടുത്ത് ഇവിടെ നേഴ്സ് നല്ല ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയപ്പോഴും പറഞ്ഞു ഇങ്ങനെ കൈ വായി വെക്കുന്ന ശീലം നല്ലതല്ല പക്ഷെ അവനത് അങ്ങെ ശീലി ച്ച് പോയി ഈ സമയമാവുമ്പോ ഒരു വിധം പിള്ളേർക്കെല്ലാം ഉള്ളത ഇത് ഇനി അങ്ങോട്ട് പറഞ്ഞലാവുന്നതിന് മുമ്പ് നമ്മൾ മാറ്റി മാറ്റി എടുക്കണന്ന് പറഞ്ഞ് അവരും പറഞ്ഞു കുറച്ച കഴിയുമ്പോ ഇത് ഭയങ്കര ശീലമായിപ്പോയി ഇപ്പഴേ മാറ്റാങ്ങി അങ്ങ് മാറൂന്ന് പറഞ്ഞു എന്റെ വീട്ടില എല്ലാരും പറയുന്നുണ്ട് പക്ഷെ ഞാൻ പിടിച്ച് മാറ്റുമ്പോ ഇവൻ സമ്മക്കുന്നു നമ്മൾ കയ്യിയില് മറ്റേ ഗ്ലൗസ് അതൊക്കെ ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ കൈ വേദനിക്കൂന്ന് വച്ചിട്ട്ഞാൻ പിന്നെ അതിനകത്തോട്ട് തോനെടത്തില്ല വേണ്ടാന്ന് വെച്ചിട്ട് അപ്പൊ അവരിങ്ങനെ കൈ വായി വെച്ച് വെച്ച് വെച്ചിരിക്കും എപ്പഴും ഉണർന്നാ അന്നേരം എടുത്ത് വായി വെക്കും പിന്നെ ഇങ്ങനെ ഉറഞ്ചി ഉറഞ്ചി അത് കൊണ്ട് കിടന്ന് ഉറങ്ങും തന്നെ നമ്മളെ വിളിക്കത്തൊന്നുല്ല പിന്നെ ഒട്ടും വിശപ്പാണെന്നുണ്ടേ മാത്രം കരഞ്ഞു വിളിക്കും അല്ലെങ്കി അവന്ങ്ങ് കിടന്ന് കളിക്കും ആഹ് ഉറക്കത്തിന്നെഴ്നേറ്റ് കാലിന്റെ വേദനയും കൂടെ ഉള്ളതുകൊണ്ട് ഇതാട്ട് ഇങ്ങനെ മൂളി മൂളി കിടക്കുന്നു ആഹ് വേദന ഇനി രണ്ടു ദിവസം എടുക്കും മാറി വരാൻ,
ഓഹ്
അതുകൂടെ അങ്ങ് ശെരിയായാരുന്നേ ഇനി ഇപ്പോഴൊന്നും ഇല്ല ഇൻജെക്ഷൻ മൂന്നരയുടെ കഴിഞ്ഞ് ഇനി ഒരു ഒമ്പതാം മാസം പത്തായിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞ് എന്തായാലും അടുത്ത വർഷേ ഉള്ളൂ ജനുവരിയൊക്കെ ആഹ് സമയത്താ ഞാൻ നോക്കി അപ്പഴത്തേക്ക് പോയെടു ത്താ മതിയെന്ന് പറ
അവന് എന്തേലുവൊക്കെ അറിയാലോ പിന്നെ എണീറ്റ് കെടക്കാനൊക്കെ പറ്റും.
ആഹ് അവർക്കാണെ ഇച്ചിരി എന്തേലും ഒരു അറിവുള്ളു ഇതാണേ ഭയങ്കര കരച്ചിലായിരുന്നു ഞാന് ഒര് ഇൻജെക്ഷന് ഒന്നും ഉള്ളന്നും പറഞ്ഞാണ് പോയത് കഴിഞ്ഞവട്ടം ഒരെണ്ണേ ഒള്ളായിരുന്നു രണ്ടരയില് അപ്പൊ ഞാൻ വെച്ചു ഇതും ഒര ണ്ണേയുള്ളെന്ന് പറഞ്ഞ് ചെന്നപ്പോ മൂന്നെണ്ണം കയിലും ഉണ്ട് രണ്ട് കാലിലും ഉണ്ട് അവർ
മൂന്നെണ്ണോ?
ആഹ് കാലൊന്നു എടുക്കാൻ പറ്റത്തില്ല കൈയൊന്നും എടുക്കാൻ പറ്റത്തില്ല വേദന. കഴപ്പിയിരിക്കും നമുക്കറിയാൻ വയ്യ നമ്മള് പണ്ടെടുത്തയല്ലെ
മരുന്നൊന്നും ഇല്ലേ കൊടുക്കാൻ
ആഹ് ഇവർക്ക് പാരസെറ്റാമോളിന്റെ ഒരു ടോണിക്ക് പോലെ എന്തോ ഒരു സംഭവം തന്നിട്ടുണ്ട്. ആഹ് അത് കൊടുക്കണം മൂന്നര എം എൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞതാ അത് ഞാനിങ്ങനെ ആറ് മണിക്കൂർ എട വിട്ട് കൊടുക്കണം. അങ്ങനെ അത് കൊടുത്ത് കാലൊക്കെ എപ്പോഴും ഇങ്ങനെ അനക്കിക്കോണ്ടിരിക്കാൻ പറഞ്ഞു. അല്ലെങ്കി അത് മാറത്തില്ലാന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുന്നു. ഉം നല്ല ബഹളം മോനൊക്കെ പോന്നു. ആഹ് അതാണ് ചായയൊക്കെ കുടിച്ചോ?
ഓഹ് ചായയൊക്കെ കുടിച്ച്.
ഉം എന്നാ ശെരി വെക്കട്ടെ.
ഓ ശെരി.
ആഹ് ശെരി.